ആഹ് കേക്കണ്ട് കേ
ആഹ് ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട് ആഹ് പിന്നെന്തൊക്കെയാ വിശേഷം
അവിടെ ഡ്രസ്സ് എന്തൊക്കെയാ യൂസെയ്യണ പർദേക്കെയാ യൂസെയ്യാ
എങ്ങനെ
ഡ്രസ് പർദ്ദേക്കാണോ യൂസെയ്യണേ
ആര് ഞാനോ
ആഹ്
അല്ല ഞാൻ ചുരിദാർ ചുരിദാറിടും ഷോർട്സൊന്നും അങ്ങനിടൂല്ല ആഹ് കോഡ് സെറ്റ് ഞമുക്ക് എളുപ്പം വലിപ്പുള്ള ഡ്രസ്സുകളൊക്കെ വേണ്ടേ കോട് സെറ്റ് അതൊക്കെയാണധികോം പുറത്തൊക്കെ ഇങ്ങനെ ഈ ഹോസ്പിറ്റൽ വൈസ് ഇങ്ങനത്തെ ഇതിനൊക്കെ പോകുമ് വേം കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടു അതാണ് ണ്ടാവുക ആഹ് അധികം പോവാണ്ടാവും അതാണ്
ആഹ് ഈ ഒരു സമയം അങ്ങനെയാണ് എന്ന്വച്ചാല് ഈ പിള്ളേരൊന്ന് വലുതാവണ വരെ ഈ
ഒന്ന് കൊറച്ചങ്‌ട് കഴിഞ്ഞ് കിട്ടണല്ലേ മക്കക്ക് ഇപ്പളും ജലദോഷോം ഇപ്പഴും ജലദോഷം ഞാ പറയും എന്താ പറയാ ഒന്ന് കുറച്ചെണ്ട് ആയി കിട്ടണം എന്നാലും ഇപ്പ അത്
ആഹ് ഇംഗ്ലീഷ് മരുന്നാണോ കാണിയ്ക്ക
ആഹ് അവളെ കാണിച്ചിരുന്നത് ഇംഗ്ലീഷ്മരുന്നിലാ ഇക്കാക്കക്ക് ഓമിയോല് വല്യ താല്പ രില്ല ഞാ പറയാ ഓമിയോ കാണിക്കാ കുട്ടി
ഹോമിയോ നമ്മളെ നമ്മളാദ്യം ഇംഗ്ലീഷാരുന്നോട്ടോ എന്റെ പൊന്നേ എല്ലാ ഒരു മാസത്തിലൊരു മൂന്ന് ആന്റിബയോട്ടിക്കെങ്കിലും മിനിമം ഒരാളെടുക് അങ്ങനെ എത്ര മൂന്ന് പേര് മൂന്ന് പേരാവുമ്പഴ് നല്ലൊരു ആന്റിബയോട്ടിക് നമ്മളവസാനം നിർത്തി മരുന്ന് ഒ ക്കെ നിർത്തി പൈസ ഒരു മാസം തന്നെ എത്ര രൂപ ഹോസ്പിറ്റലിലാണോന്ന്റിയോ നിർത്തീട്ട് നമ്മള് നേരെ ഹോമിയോയിലേക്ക് കാണിച്ചു ഗവൺമെന്റ് ഹോമിയോ ഉണ്ടല്ലോ ഇപ്പൊ ഇവിട ഇവിടെ അടുത്തുണ്ട് ഹസ്ബൻഡ് വിശ്വാസൊന്നും ഉണ്ടായില്ല ഇതുപോലെ തന്നെയാർന്നു അന്നും ഹോമിയോന്ന് പറഞ്ഞാ എന്നെ ദേഷ്യപ്പെട്ട ന്നെ ഓടിക്കും അത് പറഞ്ഞിട്ടുണ്ടെങ്കില് മിണ്ടി പോരത്‌ന്ന് പറയും ഹോമിയോന്റെ കാര്യം അപ്പൊ നമ്മള് നേരെ അത് മാറ്റിയിട്ട് ഇങ്ങനിവിടെ ഹസ്ബൻഡിനറിയാവുന്നൊരു ചേച്ചി അങ്ങനെ നമ്മള് ഹസ്ബൻ്റാദ്യം പോയി ഹസ്ബൻ്റിന് സൈനസൈറ്റിസാർന്നു ആദ്യം പോയി ഇപ്പം ഭയങ്കര സർജറി പറഞ്ഞ് ഇവിടെ കുറേ സ്ത്രീയും കാര്യങ്ങളും മക്കെയായിട്ട് നെയ്സൽ വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർജറി വേണം മസ്റ്റ് ആണ് ആൾക്ക് ശ്വാസം കിട്ടണില്ല ഒറങ്ങാൻ പറ്റണില്ല തലവേദന ഒരക്ഷില്ല അപ്പത് കൂടിപ്പോയി അന്നട്ടി ചേച്ചീങ്ങന പറഞ്ഞിട്ട് എന്നേ സർജറി ചെയ്യാനായിട്ട് എന്തെങ്കിലും നല്ലൊരു എമൗണ്ടും വേണം വൺ ലാക്ക് അടുത്ത് വേണം അപ്പൊ വേറെ വഴിയില്ലാത്തോണ്ട് പോയതാണ് ഹോമിയോയില് അങ്ങനെ മെഡിസിൻ കഴിച്ച് ഒരൂ അഞ്ചാറ് അഞ്ചാറ് കൂട്ടക്കെ ആയപ്പഴേക്കും ആൾക്ക് നല്ല ആശ്വാസം കിട്ടി തുടങ്ങി അങ്ങനങ്ങന ആൾക്ക് മനസ്സിലായി ഇതുകൊണ്ട് മാറുംന്നുള്ള ഒരു ഇതായപ്പ മോൾക്ക് അലർജിയുടെ ചുമയാണ് കാണിക്കാത്ത ഹോസ്പിറ്റലുകളില്ല നമ്മളെപ്പളും ഇങ്ങന എപ്പഴും ഇങ്ങന ചൊമച്ചോണ്ടിരിക്കും അവള് അപ്പൊ ഹസ്ബന്റു പറഞ്ഞ് എ ന്നിവളേം കൊണ്ടോയി കാണിക്കാന്ന് പറഞ്ഞു മോളെ കൊണ്ടോയി അഞ്ചു രൂപയൊള്ളൂ ഫീസ് അങ്ങനാ മോളേം കൊണ്ടോയി കാണിച്ച് മോൾക്ക് കുറേ നാള് മെഡിസിൻ കഴിക്കേണ്ടി വന്നിട്ടാ ഒരു ഇതുപോലെ തന്നെ മൂന്ന് മൂന്നാലഞ്ച് മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു അടുപ്പിച്ച് ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് ഇപ്പൊ ചുമയില്ല ആൾക്കും പൂർണ്ണമായിട്ട് മാറി പൂർണ്ണായിട്ട് ആ ചുമ മാറി. ഇപ്പ വല്ലപ്പോഴും ഒന്ന് ചൊമച്ചാലായി അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ് റ്റായി മ മക്കക്കെക്ക ഇപ്പ ഹോമിയോണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റായി അങ്ങനെ ഇപ്പൊ അങ്ങനെ അസുഖമേ വരണില്ല കൊറവാണ് എടാ നമ്മള് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുംന്തോറും
ഞാൻ എനിക്ക് ഹോമിയോയില് കാണിക്കണേല് കൊഴപ്പില്ല പക്ഷെ ഇതില്ലേ ഇക്കാ‌ക്കിപ്പ മാറാൻ കൊറേ ടൈം എടുക്കൂല്ലോ അങ്ങ് കണ്ടോണ്ടിക്കണ്ടേറയും ആഹ് ക്ഷമ വേണം അതന്നെ
നമ്മള് പനിയൊക്കെ വരുമ്പൊ പാരസെറ്റമോള് കൊടുക്ക അങ്ങനേക്കെ ചെയ്യാമ്മ്ക്ക് ക്ഷെ ഈ കഫ എല്ലാം മാറും ആഹ് പനി കൊറയുന്നില്ലെങ്കി ഒക്കെ നമുക്ക് കൊടുക്കാം ആഹ് ഡോക്ടറോട് പറയണം ഡോ ക്ടറേ ഞങ്ങൾക്ക് ഇങ്ങനെ കൊച്ചിന് പനി എപ്പഴും വരണതാണ് കൊടുത്തേട്ടേന്ന് ചോദിക്കുമ്പൊ ഡോക്ടറ് പറയും കൊടുത്തോളാൻ പറയും എഹ് ഏറ്റവും ബെറ്റർ അതാണ് നമു പിള്ളേർക്ക് ഇമ്മ്യൂണിറ്റി ഇണ്ടാവൂടാ നല്ല ഇമ്മ്യൂണിറ്റി ഇണ്ടാവും നീ ഒന്ന് പോയി നോക്ക് പിന്നെ ഈ മാസം വരണ അസുഖില്ലേ ഒരു മൂന്നാ ഞാൻ ഒറപ്പ് പറയണു ഒരു നാല് മാസം കൂടുമ്പൊ ഹോമിയോ മരുന്ന് സ്ഥിരാക്കി കഴിഞ്ഞ നാല് മാസം കൂടുമ്പോ വരുള്ളു ഈ മാസത്തില് നാല് പ്രാവശ്യം വന്നത്
ആഹ് ആഹ് ശരിയാണ് ഞാനൊരുപാട് കേട്ടിട്ടിണ്ട് ഞാനൊരു പാട് ഹോമിയോന്റിത് കേട്ടിട്ടാണ് ക്ഷെ ഇങ്ങനെ ഇവിടെ ഇവല് പറയും ഇങ്ങനെ എന്താ ഇതാണ് പെ ട്ടെന്ന് മാറൂലല്ലോ ഇങ്ങനെ കേട്ടീക്കണ കാരണം
ബെന്റിന് സ്വന്തായിട്ടൊരു അനുഭവം വന്നപ്പഴാണ് അവൾക്ക് മനസ്സിലായുള്ളു അത് വരെയും എല്ലാരും പറഞ്ഞി ട്ടും അവള് സമ്മയ്ക്കെണ്ടായിരുന്നില്ല എന്റെടുത്ത് പറയും നീ തന്നെ കൊണ്ടോയ്ക്കോ ഞാൻ വരില്ലാന്നൊക്കെ പറയും
ആഹ് ആഹ് അതെങ്ങനേ അവിടെ കൊറെ വെയിറ്റ് ചെയ്യൊക്കെ ചെയ്യണോ നിങ്ങക്ക് അവിടടു ത്തിള്ളെ കൊറെ വെയിറ്റ് ഒക്കെ ചെയ്യണോ
ഹോമിയോയാ ഇല്ല കൊറച്ച് ദൂരുണ്ട്
അഹ് ആഹ്
വെയിറ്റ് ഒന്നും ചെയ്യണ്ട
അഹ് ആഹ്
ദൂരോള്ളോണ്ട് നമ്മള് അങ്ങനെ ഹസ്ബൻഡിന്റെ സൗകര്യം നോക്കിയിട്ടങ്ങനെ പോകലാ അല്ലാതെ ഒറ്റ ക്ക് ബസ്സിനൊക്കെ പോവാനായിട്ട് ഇത്തിരി ദൂരോണ്ട് അപ്പ അങ്ങോട്ട് അധികം ബസ്സൊന്നുല്ല നമ്മൾടെ തന്നെ ഏഹ് പഞ്ചായത്തിതന്നെ ഒള്ള ഹോസ്പിറ്റലാണ് പക്ഷെ നമ്മളടടു ത്തല്ല കാരണം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തല്ല അതുകൊണ്ട് തന്നെവിടെ ഭയങ്കര തെര ക്ക് കൊറവാണ്
ആഹ് ആഹ്
അഹ് ഉള്ളിലോട്ട് ആയൊണ്ടേ തെരക്കില്ല ഡോ ക്ടറെ പറ്റി ആർക്കും അറിയില്ലാന്ന് തോന്ന്ണു നല്ല അടി പൊളി ഡോക്ടറാന്ന്
അടിപൊളി ഡോറ്റാവും ആഹ് അങ്ങന് ത്തെ ഡോക്ടർമാരെ പെട്ടെന്നാണ്ട് അറിഞ്ഞു കിട്ടാൻ പണീകാരം അറിഞ്ഞ് കി ട്ടിയാലോ പിന്നെ ഒൽക്ക് ര്നേ ഒര് ഒഴിവും ണ്ടാവുല്ല പിന്നെ ഒൽക്കല്ലെ അഹറ്റെ നസ് ഫേയിമസ് ആയി കഴിഞ്ഞാല്
അതെ അതെ പിന്നെ ഈ ഗവൺമെന്റും കൂടി ആവുമ്പോ ആൾക്കാര് സമാധാനം കൊടുക്കൂലല്ലേ
അതാണ്
ഫ്രീയല്ലേ ഒരു ഒറ്റ പ്രാവശ്യം ചീട്ടെടു ത്തെയിഞ്ഞ നമുക്ക് ആഹ് ചീട്ട് തീര്ണവരെയും ഒന്നും കൊടുക്കണ്ട പൈസ
ആഹ്
അങ്ങനെ ഇപ്പോ മോൾക്ക് അലർജി പോലെയുണ്ട് കയ്യില് ഇപ്പ കൊണ്ടോയി കാണിച്ച് വന്നേക്കാണ് ഇനി ഇപ്പ അത് വാഷ്യ്യാനും അതിന്ള്ള ഓയിൽമെന്റും കാര്യങ്ങളൊ ക്കെണ്ട് ഞങ്ങൾ എത്ര സ്ഥലത്ത് പോയതാന്ന്ന്നാറിയോ ഓ സ്കിന്നിന്റെ ഡോക്ടറെ കാണാനായിട്ട് എന്തോ എല്ലാം കിട്ടും സ്കിന്നിന്റെ ഡോക്ടറെ കാണാനീട്ട് പോയിട്ട് എത്ര പൈസ ചെലവായതാ എന്റെ പൊന്നെ അത് പറയാതിരിക്കയാണ് വേ വല്ത് ഒരു പ്രാവിശ്യം ഒരാഴ്ച ക്കുള്ള മരുന്ന് മൂവായിരം രൂപയാണ് അത് കഴിഞ്ഞ് വന്ന ഴിഞ്ഞാ പ്പം അടുത്തതായി എന്നെ എന്തൊക്കെ ചെയ്യണേന്ന്റിയോ വരുമ്പോ വെയില് കൊളിക്കരുത് അത് ചെയ്യണം ഇത് ചെയ്യണം ഒരു ഓയിൽമെന്റ് പരട്ടി അഞ്ച് മിനിറ്റ്ഴിമ്പ അടുത്ത ഓയിമെന്റ് സ്കൂളി പോണ സമയത്ത് നമ്മള് ഏഴേ അമ്പതിന് പിള്ളേ രെ സ്കൂള് വിടണം എങ്ങനെ ഈ പതിനഞ്ച് മരുന്നോളം പരറ്റാൻ പറ്റ
ആഹ് അതന്നെ
ജ് ഒന്ന് ആലോയിച്ചാ മതി എന്നിട്ടരു കണക്കിന് ന നമ്മള് ഇതാക്കി വിടും എന്നിട്ട് മാറൂലോ അങ്ങനെക്കെ തായി കഴിഞ്ഞപ്പഴാണ് ഇങ്ങനെ ന്നാ ഇവിടെ പോവാന്ന് പറ്ഞ്ഞ് അങ്ങനെ പോയി ചില് തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ സമയ ട്ക്കും മാറാനായിട്ട് അലർജി ആഹ് അലർജി മാറും അതന്നെ മാറി കിട്ടിയാ മതിയല്ലോ പൂർണ്ണമായിട്ട് മാറും മാറണം
ആഹ്
പിന്നെ നമ്മക്ക് ഈ അലർജിയുടെ ചുമയായിട്ട് ഞാൻ എവിടെക്കോ ഹോസ്പിറ്റലി കൊണ്ടോയി ന്ന് അറിയ എത്ര ഫേയ്മസ് ആയിട്ടുള്ള ഹോസ്പിറ്റല് ആളെ കൊണ്ടോയിട്ടുണ്ടന്നോ ഒരുപാട് കഷ്ടപ്പെ ട്ട് ചെറ്തിനെ ഹസ്ബൻഡ് ബി സി ആരിക്കുമ്പഴേ ചെറുതിനെ പിടിച്ചിട്ട് പോയിട്ടുണ്ട് ലോങ് ഒക്കെ എന്നിട്ടും എന്നിട്ടും അത് മാറിട്ടില്ല ഹേ എന്നിട്ടുഅത് മാറിട്ടില്ല ആ ഒരു ചൊമ വരെയും ഇപ്പ ഇതില് മാറീന്ന് പറയു മ്പം എനിക്ക് അത്രയ്ക്ക് വിശ്വാസാണ്
ആഹ് അതന്നെ നമ്മക്ക് അതന്നെ അങ്ങനെ ഒര് ഇത്ള്ളോണ്ടാണ് പെട്ടന്നേ ഇങ്ങൾക്ക് അങ്ങനെ തോന്ന്ണത് മോൾ- - ത് മാറിയത് കൊണ്ട് എന്തായാലും ഇനി അവിടെ തന്നെ കാണിച്ചാൽ മതീ ള്ളൊര് ഇത് വരും നമ്മക്ക്
ബിസി ആണെങ്കി പറയും എന്റടുത്തി ഇവിടെ ഹോ അടുത്തുള്ള ഹോസ്പിറ്റ്ല്ൽ കൊണ്ടോവാ പറയും പക്ഷെ എനിക്കിഷ് റ്റല്ല കൊണ്ട് വാനി റ്റെ ഇൻകഹ് താല്പര്യല്ല എന്ന് വെച്ചാല് നമ്മള്ടെ മാറീക്ക്ണതും നമ്മടെ എല്ലാം വിശ്വാസവും അവിടെ ണല്ലോ പ്പഅവിടെ പോയാ മാറുന്ന്ള്ളരു ട്രാഷ്റ്റാണ് പ്പോ അങ്ങനെ വ
ഏഹ് അങ്ങനെയാണ് ഇപ്പൊ കഫക്കട്ട് വന്നാ പോലു ഇപ്പോ ഞാൻ എന്റെ വീട്ടിലാണെങ്കി നേരെ ഹോമിയോൽ കാണിക്കൊള്ളൂ ഇപ്പൊ വേഗം മാറൂട്ടോ മോൾക്ക് ചെറ്തിന്
മാറും അല്ലേ ആഹ് ആഹ് അത് ലെയോ ഹോമിയോ മരുന്ന് കുടിച്ച് ശീലാ യിക്കാണെങ്കില് പെട്ടെന്ന് ഓൽക്ക് അഹ് ക്യാച്ച് ചെയ്യാൻ കഴിയും ആഹ് മരുന്ന് ഓൽക്ക് പെട്ടെന്ന് ശരീരം അത് അയിന് പ്രവർത്തി ഇതാക്കി തൊടങ്ങും
ആഹ് എന്നിട്ട് ഇവൾക്ക് വേഗം മാറി ആ ഒരു ഇത് കഴിച്ചപ്പ് ഒന്ന് ഒരു രണ്ടോഒരു ദിവസം കഴിച്ചപ്പോഴേക്കും പൂർണ്ണായിട്ട് കഫക്കെട്ട് മാറി
ഇനി അങ്ങനെ കാണിച്ചോക്കണം ജലദോഷം മാറുന്നില്ലെങ്കിലേ ആഹ് ഇവിടെല്ലേ ഗവൺമെന്റ് ഹോമിയോ അവിടെടു അടുത്തൊന്നില്ല അങ്ങനെ ഉള്ളത് കുറച്ച് ദൂര ഒന്നുണ്ട്, ഇവിടെ ഇവിടെ,, ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മറ്റേ പ്രൈവറ്റില ഉണ്ട് അവർക്കെ ഹോമിയോയില് പൈസ ആണല്ലേ പ്രൈവറ്റ്
ആഹ് പ്രൈവറ്റ് നല്ല പൈസയാണ് ഇവിടെ ഉണ്ട് അടുത്ത് എന്റെ പൊന്നെ ഡോക് ഡോക്ടറിന്റെ അടുത്ത് അടുക്കാൻ പറ്റില്ല നല്ല പൈസയാണ് അത കഴിഞ്ഞ ആ ഡോക്ടർ മെഡിസിൻ നിർത്തൂല ഇപ്പൊ ഒരു കഫക്കെട്ടായിട്ട് ചെന്നാ പോലും അടുത്താഴ്ചവാ അടുത്താഴ്ചവാ അടുത്താഴ്ചവാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും
ഇരുത്തൊന്ന് ദിവസത്തിന് മരുന്ന് അല്ലെ പതിനാല് ദസത്തിന് മരുന്ന് അങ്ങനെ കൊടുക്കല്ന്ന് ഇവിടെ അടുത്തുള്ളവലൊക്കെ പറഞ്ഞഞ് കേട്ടണി ആ അതന്നെ
അഹ്അതാ അതിപ്പോ ആ ഡോക്ടറിന് നല്ല പൈസ,, നമ്മുടെ അടുത്തൂന്ന് അതിനുള്ള പൈസയില്ലാത്തൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് തേടി പോവും ഇതിപ്പോ ഇങ്ങനെൊ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ട്,,
കിട്ടിയോണ്ട തന്നെ അങ്ങനത്തെ സംഭവം ഇവിടെ ഉള്ളന്ന് നോക്കണം അത് നാളെ ഒന്ന് അന്വേഷിച്ചച്ച് വോക്കണോടെെങ്കിലും ഉണ്ടെങ്കിലോ ആഹ് ഉണ്ടാവ മതി നമ്മള അറിയാഞ്ഞിട്ടാവും നമ്മൾ അതിനെ കുുറിച്ച് ചിന്തിക്കാത്ത കൊണ്ടാവും അറിയാത്തതെ ആഹ് അതന്നെ
ആഹാ അങ്ങനെ നമുക്ക് അതുകൊണ്ട് അത്രേയും വിശ്വാസാണ് ഞാൻ എന്നിട്ട് ഇന്റെ ഫ്രണ്ടിന്റെ എടു പറയുന്നേ അങ്ങനെ കാണിക്കി അത് ഇത്തിരി ലോങ്ങാണ് ആള് അപ്പൊ ഞാൻ പറയ ഇങ്ങനെ നീ അങ്ങനെ കളിക്കന്ന് പറയും ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കല്ലന്ന് പറയും
അഹ്
ഇംഗ്ലീ്ഷ് മരുന്നിന് കുഴപ്പുണ്ടായിട്ടില്ല നമുക്കൊരു ഒരു കാല്മുറിഞാലൊക്കെ ഇംഗ്ലീഷ് മരുന്ന് വേണം പക്ഷെ ഈ ആന്റിബയോട്ടിക് കണ്ടിന്യൂസ്ലിലി കൊടുക്കുമ്പോഴേ അവർക്ക് ഭയങ്കര അവരുടെ കിഡ്നി കാര്യങ്ങള് പാരസെറ്റാമോള് മറ്റേ മെഫ്ത്താള് എന്റെ പൊന്നെ ഇവിടെ മരുന്നിന്റെ കോട്ട ആരുന്നു
ഇതാക്കിട ഇവിടെ ഇവിടെ ഫുള്ളപ്പ മരുന്നു
ആഹ് അഹ് അഹ് എന്നിട്ട് ഒരു കവറ് നമ്മള് ഗ്രോസറി വാ ങ്ങിച്ചിട്ട് വരണ പോലെയാണ്,,
ആഹ് അതുവല്ല പിന്നെ മരുന്ന് അത് നോക്കി പിന്നെ അതല്ലേ ആ ആവശ്യം കഴിട്ടാണ് പിന്നെ ആ മരുന്ന് അതേമാതിരി അവിടെ കിടക്കുക ബാക്കി,, പിന്നെ പിന്നെ കൊടുക്കാൻ പറ്റൂലല്ലോ ആഹ് ആന്റിബയോട്ടിക് ഒക്കെ ആ മൂന്ന് ദിവസ കൊടുക്കണ വെച്ചാല് ബാക്കി മരുന്ന് വേസ്റ്റ്റ്റാ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും എത്ര പൈസ റബേ ഈ പോണതന്ന്
അത് ആ പോണന്ന് പറഞ്ഞാലും അതന്നെ അത് പോണന്ന് പറഞ്ഞിട്ടും കാര്യല്ലടാ അത് പിന്നെ ഉള്ളിലോട്ട് പോയാലും അത് കേടല്ലേ
കേടാണ് അതന്നെ അതിന് നമ്മള്ളിപ്പ ആ അതിന് കിഡ്നി കംപ്ലിയിന്റവാന് ഞാൻ ഒന്ന് മാറി കഴിഞ്ഞാ പിന്നെഞാൻ കൊടുക്കൂല്ല ഇന്റെ ഒരവ സ്ഥ,, എനിക്ക് പേടിയ പിന്നെ കൊടുക്കാന് മാറി കഴിഞ്ഞാല്
ആന്റിബയോട്ടിക് മാത്രം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ബാക്കി ഒന്നും കൊടുക്കരുത്
കംപ്ലീറ്റ് ചെയ്യണം അതന്നെ ആന്റിബയോ ഇന്ന് ഇപ്പ പല്ലിനെ കാണിച്ചപ്പോ മോൻക് പറഞ്ഞേ ആന്റിബയോിക് മൂന്ന് ദിവസം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അത് ഡോസ് കുറഞ്ഞതാണ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞേ, അതൊന്നും ഹോമിയോല ഉണ്ടാവില്ലല്ലോ പല്ലിൻ്റെ തായിട്ടൊന്നു
ഏയ് ഇല്ല ഇല്ല പല്ലൊന്നും ഉണ്ടാവൂലടാ കണ്ണിൻ്റിം പല്ലിന്റെയും ഇപ്പ നമുക്ക് എന്തെങ്കിലും,, ജുറി പറ്റിയാലും അക്ക അത് ഇംഗ്ലീഷന്നെ ഡിപ്പെൻ്റെയ്യണം. സർജറി അതിനൊക്കെ നമുക്ക് വേറെ വഴിയില്ല പക്ഷേ ഈ കഫം, കഫക്കെട്ട്, ജലദോഷം, പനി, ചുമ എല്ലാം മാറും വയറ് വേദന
ഒക്കെ ഇണ്ടാവൂല്ലേ ന്നാ ശരി ട്ടോ ഓക്കെ ഓക്കെ